അലോ
എന്തൊക്കെ വാർത്തനൊ സുഖല്ലേ
സുഖാണ് എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ
എന്താ സുഖം അങ്ങനെ പോണു കൊറേയായി പിടിക്കണം വിചാരിക്കണെ ഇങ്ങട്ടു വിളിയൊന്നു കാണാനില്ലല്ലോ
ഓരോ തരത്തില് വിട്ട്
ആ ഞാനും വിചാരിച്ചു കൊറേ ഏ
ഫുഡ്ഡൊക്കെക്കഴിച്ച് കെടന്നോ
ആഹ് ചോറുണ്ടേ കെടന്നു ഞാൻ കൊറേയായി വിളിക്കണം വിചാരിക്ക്ണെ ഞ ഇങ്ങ്ട്ടും വിളിക്കണ കാണാത്തോണ്ടേ എന്ത്‌പറ്റി വിചാരിച്ച്
ഓരോ തെരക്കില് പെട്ടു അതേ പിന്നെ
ആ എടക്ക് ഇൻക്കും തെന്നെ അതാ പറ്റ്യേത് സ്കൂള് തൊറന്നപ്പേ കുട്ട്യാളെ സ്കൂള് വ്ടലും എല്ലാം കൂടായപ്പൊ സമയം കിട്ട്ണില്ല ഒന്നിനും
അതെ ഇവിടെം അങ്ങൻത്തെന്നെ ഓരോ കുറുമ്പും വാശിയും ഓരോ തെരക്ക് കാരണം അതെര്ന്നു
ആ ന്ന്ട്ട് കഴിച്ചോ
കഴിച്ചിട്ടില്ല ഹസ്ബന്റ് വന്നിട്ടില്ല
ആണോ ങ്ങനെ വൈകോ അപ്പൊ കഴിക്കാനൊക്കെ
ഇപ്പോ മറ്റേ ഫുട് ഫുട്ബോളിന്റെ സമയല്ലേ കളിയുടെ സമയായതോണ്ടത് ക്കെ കഴിഞ്ഞിട്ടേ വെരൊള്ളു
നീയത് വരെ കാത്തിരിക്കോ
പിന്നേ
ഞാനൊക്കെനിക്ക് വെശന്നാ പോയെടുത്ത് വെളമ്പിക്കഴിക്കും
ഞാന് മക്കക്കൊക്കെ ഫുഡ് കൊടുത്തോരൊറക്കി ചെറിയാളങ്ങനൊറക്കിക്കൊണ്ടിക്കാണ്
ന്ന്ട്ടോരിനിപ്പെ വെരുന്നിചാരിച്ചിട്ടാ അത് വെരെ വെഷന്നിരിക്കും
ആ
ഉം സമ്മ
ചെലപ്പോ ചെലപ്പോ വിളിച്ച്പറയും ഫുഡ്കഴിച്ച് കെടന്നോന്ന് പ്പെന്തായാലും ഫുഡ് കഴിക്കാൻ വെരും
ഓ കഴിച്ചിട്ട് പിന്നെം പോവോ
പിന്നെ പോകൊന്നില്ല പിന്നെ ഇവിടെ കെടന്ന് കളികാണാൻ പറയും ഞാന് ഈ ഒറക്കത്തിൽന്ന് ങ്ങനെ ണീച്ച്ട്ട് ഡോറ് തൊറന്നൊട്ക്കണ്ടേ
ആ ശെരിയാ അവിടെങ്ങനെ മഴയൊക്ക്ണ്ടോ
മഴണ്ട്ങ്ങനെ എടവിട്ടെടവിട്ടിട്ട്
ഉം മക്കളൊറങ്ങി മക്കളൊറങ്യോണ്ടല്ലേ ഇത്ര സമാധാനത്തില് വിളിക്കണേ
അതെ നേരത്തെ നീക്കണ്ടേ
ആ സ്കൂള്ള്ളോണ്ടൊരു പ്രശ്നാണത്
അതെ ഞാന്
രാവിലെ എണീക്കലേ ഇൻക്കെന്നെ ണീക്കാൻ കയ്യൂല്ല ഞാൻ കുട്ട്യാളെ കാര്യം ങ്ങനെ ആലോയ്ക്ക എങ്ങനെ ഇയ്റ്റൊക്കെ സ്കൂള് പോവും
മഴെ തണുപ്പും കാരണേ അവ്ട്ന്ന് ണീക്കാൻ കൊർച്ച് പണിയാണ്
ഉം ക്കന്നെ ഈ പൊതപ്പിന്റുള്ള്ന്ന് എറങ്ങാൻ തോന്നൂല്ല പിന്നെപ്പൊ കു ട്ട്യാള് കുട്ട്യാള്ക്ക് ഒറങ്ങാൻ ഭയങ്കര മടിയാ ഏ പക്ഷെ എണീപ്പിക്കാനാണെങ്കി ഭയങ്കര നല്ലാ ആ
ഇവടെ പ്രത്യേകിച്ച് ഭയങ്കര തണുപ്പാണ് ഇവിടെ ഫ്രണ്ടി തോടൊക്കെള്ള കാരണേ
ആഹ് രണ്ട് തോടോ
ഏ
എന്താ പറഞ്ഞെ തോടുള്ളോണ്ടോ
ആ വടെ വല്യ തോട്ള്ള കാരണേ ഞാൻ പറഞ്ഞിരുന്നല്ലോ തോടൊക്കെ ഉണ്ട്ന്ന്ള്ളത്
ആ ഞാൻ മറന്ന്ണ്ണ്ട് ഞാനതല്ല കേട്ടതേ
ആ
ഞാപ്പൊ രണ്ട് തോട്ന്നാ കേട്ടത് അതാ ഞാൻ ചോയിച്ചേ
ആ തോടും പാടൊക്കെണ് ഫ്രണ്ടില് അപ്പൊ അതോണ്ട് ഭയങ്കര തണ്പ്പാ രാവിലെ പ്രത്യേകിച്ച്
എട്ത്ത് തോടുള്ളോണ്ട് ഭയങ്കര തണ്പ്പാപ്പൊ
ആ
പിന്നീ മലയോരം കൂടെ ആയതോണ്ടേ
അതെ അതെ
തണുപ്പ് കൊർച്ച് കൂടുതലാ
ഇന്ന് എന്ത് സ്പെഷ്യൽ ഇണ്ടാക്കി ഫുഡിന്
എന്ത് സ്പെഷ്യൽന്ന് ചക്ക കൂട്ടാണ്ട്
ഇപ്പ ചക്കേടെ സീസണാണല്ലല്ലേ
അതെ എങ്ങനെയല്ല മിനിഞ്ഞാന്ന് കിട്ടിയ ചക്കേനു അപ്പൊ ഞാനത് ഫ്രീസറില് വെച്ചീരുന്നു ചക്ക
ആഹ്
ഇന്നാണ് അതെടുത്ത്ണ്ടാക്കിയത് ഇന്ന് കുറച്ച് മീൻ ഓ ഏ മത്തിയിട്ടി
ആഹാ
അപ്പൊ അയിന്റെ കൂടെ കുറച്ച് ചക്ക അപ്പൊ മത്തി കറിം വെച്ച് ചക്കക്ക് വച്ച് അതുകൊണ്ടിന്നങ്ങനെ പോയി
മക്കള് കഴിക്കുവോ ചക്ക വെച്ചാ
പിന്നെന്താ ഇഷ്ടാ
എന്റെ മക്കൾക്ക് തീരെ ഇഷ്ടല്ല ചെറിയ ആളാണ് പിന്നെയും കുറച്ചൊക്കെ കഴിക്കുക
ഉം ഇവിടെ രണ്ടാക്കും അയിനൊന്നും കൊഴപ്പല്ല നല്ല ഇഷ് ട്ടാ ഒരു പാത്രത്തിൽ അങ്ങട് കൊടുത്താ മതി കോരി കഴിച്ച് നടന്നോളും
ഹ് ഹ് ഹ് പിന്നെ
പിന്നെന്താ ഇന്നവിടെ അവിടെ എന്താ സ്പെഷ്യൽ എന്താ
ഇവിടെ എന്താ ഏഹ് ഉച്ചക്ക് വെത്തള് മീൻ കറിം മീൻ പൊരിച്ചതൊക്കെ ഇണ്ടാരുന്നു ഇപ്പൊ മീൻ ഇപ്പൊ പത് പത്ത് മണിക്ക് ഇപ്പൊ കൊടുന്ന് തന്നിട്ടേള്ളൂ ഇപ്പൊ ദേഷ്യം ഞാന് അങ്ങനെ ഇഷ് അവര് അധികം ഈ ടൈമിലന്നെ അതങ്ങനെ ശീലായി പോയി
ഓ എനിക്കൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോ ദേഷ്യാണ്
കംപ്ലയിന്റ് ആണ് ഫ്രിഡ്ജാണെ കംപ്ലയിന്റ് ആണ് അപ്പ എന്തായാലും നമ്മക്ക് അത് ഇണ്ടാക്കി വെക്കന്ന വേണം
അതെ
പ്പൊക്കെ കഴിഞ്ഞ് മീൻകറി അടുപ്പത്തിണ്ട് തിളക്കണു മീൻ പൊരിക്ക മസ് തല കൂട്ടി വെചോള്ളു ഒക്കെ ഫ്രഷ് ആണ് ആഹ്
ക്ഷമ കുറച്ച് കൂടുതലുള്ള ആളാന്ന് തോന്നണു
ഉം ക്ഷമ വേണം ക്ഷമ ഇല്ലെങ്കിൽ ഒക്കെ പിടിത്തം വിടും ഇങ്ങനത്തെ ആൾക്കാരെടയിൽ
ഈ സമയത്തൊക്കെ ഇവിടൊക്കെ കൊണ്ടന്ന് വെച്ചെങ്കി കയിഞ്ഞു ഒന്നും പറയണ്ട
അതെ
ഏയ് ഇപത്തന്ന സമയത്രയ് സമയം നോക്കെ പതിനൊന്ന് മണിക്ക് മീൻകറി വെക്കണ ആള്
പിന്നെ എന്താ ഇവിടെ സ്ഥിരായിട്ട് ഇതന്നെ പരിപാടി ഈ സമയത്തൊക്കെ തന്നെ മീൻ കിട്ടോള്ളൂ
അപ്പൊ കുട്ടിയാക്കൊ
കുട്ട്യോൾക്ക് ഞാന് ഒരു ഉച്ചകത്തെ ഇണ്ടെങ്കി അത് കഴിച് അവര് കെടക്കും
പിന്നെ രാവിലെ കറി വെക്കണ്ടല്ലോ നാളെ കറി വെക്കണ്ട ഈ കറി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ച വരൊക്കെ പോവും പിന്നെ വൈകുനേരത്ത് ഇതേപോലെ പിന്നേം സ്റ്റാർട്ട് ചെയ്യും
ഉം ശരി എന്റെ വീട്ടില് അങ്ങനെ ഒമ്പത് മണി ഒമ്പതര ക്കെ ആവുമ്പോ അച്ഛൻ മീൻ കൊണ്ട് വരും അത് വെക്കും പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരെ കറി വെക്കോളൂ ഒരു രണ്ടാളൊ ള്ളോണ്ടേ
അതെ
വേറൊന്നും നോക്കണ്ട കൊറച് വർ
ഒക്കെ ഫ്രഷ് ഫ്രഷായിട്ട് വരണം. ഫ്രിഡ്ജില് വെച്ച ഇവട കഴിക്കൂല. ഇക്ക കഴി ക്കൂലാ
ആണോ.. ആഹ് വടെ അങ്ങൻ തന്നെ. ഫ്രിഡ്ജ് ണ്ടായിട്ട് കാര്യൊന്നുല്ല. വെച്ചാ പറ്റൂല
അതെ.. ഫ്രഷ് ആയിട്ട് വേണം
ഉം ഉം ഏതായാലും ക്ഷമള്ളോണ്ട് തരക്കടില്ല
അതെ
അല്ലെങ്കി എപ്പളോ പൊട്ടിത്തെറി കയ് ഞ് നൊ
പിന്നെന്താ പൊട്ടിത്തെറി ഒക്കെ ഇണ്ടാവോ
കെട്ട്യോനും മീനൊക്കെ എയിലെ പോയിന്ന് നോക്കണ്ടാവ
അഹ ഇവിടെ അധികം ഇങ്ങൻതന്നേണ്. ഈ ടൈമിലന്നേണ്. അതെന്ത് മീനാണെങ്കിലും ഏഹ് ചിക്കനാണെങ്കിലൊക് ക്ക അങ്ങൻ തന്നേണ്
ഉം അല്ല, ഈ രാത്രീല് വത്തലൊക്കെ കൊണ്ടന്ന എന്താ കാട്ട
ഞാങ്ങനെ ഇണ്ടാക്കൂ. എത്ര മി നാളെ മോനിക്ക് നേർത്തെ പോണേ. ഏഴരക്ക് വണ്ടി വരും. നേർത്തെ നാല് മണിക്ക് നീക്കണം ഒറക്കൊക്കൊരു കണക്കാണ് ഒറക്കൂല്ല
അയ്യോ.. ഒരവാർഡ് കൊണ്ട തരണട്ടോ
എല്ലാരും പറയും
സമ്മയ്ച്ചു
ഉം
രാത്രി പത്ത് പയ്നൊന്ന് മണിക്ക് മീൻകറീം ഇങ്ങനെ കൂട്ടാനും വെക്ക. ഏഹ് എത്ര മണിക്ക് നീക്കണം? നാല് മണിക്കോ?
നാലുമണിക്ക് ണീക്കണൊടോ ചോറൊക്കെ കൊണ്ടോവണ്ടേ മോൻക്ക്
അമ്മേ ക്ഷീണൊന്നുല്ലേ
ക്ഷീണൊക്കെണ്ട്. ഞാന് ക്ക ഉച്ചക്കൊക്കെ പണി കഴിഞ്ഞിട്ടണ്ട് കെടുന്നാ ഒറങ്ങണതറീല
ആഹ് ഉച്ചക്കൊറക്കണ്ട് ലെ
ഉച്ചക്ക് ഒറക്ക്ണ്ട്ച്ചാല് ഇപ്പൊ ചെറിയ മോന്ക്ക് കൊർച്ച് കുയ് വാശി കൂടുതലായതോണ്ട് ഓന്റെ ഒറ ക്കം ഓന് നേർത്തെ ഒറങ്ങി നീക്കും. പ്പോ ഉച്ചക്കും ഒറക്കല്ല
ആഹ് ഔഫ്
രാത്രി കിട്ടണേ ഒറക്കം തന്നൊള്ളൂ മെയിനായിറ്റ്
ഉം ഉച്ചക്ക് കുട്ടി ഒറങ്ങണ സമയത്ത് കറക്റ്റ് കേറി കെട ഒറ ക്കം കൂടെല്ലെങ്കി കൊഴങ്ങിപ്പോവൂലെ
ഒന്നിനും സമ്മയ്ക്കൂലേ.. ഓനങ്ങനെ ഓ എടുത്തുകാണ്ട് വേണം പ്പൊരു വാശിയാണ് ഒന്നര വയസ്സായിട്ടൊള്ളോയ്
ഓ അതാണ് എടുത്ത് നടക്കണ്ടി വര്വോ
ഏ അങ്ങനൊന്നും ഇല്ല പക്ഷെ ഇപ്പം ഒന്ന് രണ്ടീസായിട്ട് ഭയങ്കര വാശിയാണ് ആൾക്ക്
ആണ് ലേ. ഒറക്കംകൂടല്ലെങ്കി പറയ ക്കണമൻഷന്റെ കാത്താറിയ്യോ
പിന്നെന്താ ഒറക്കങ്ങനെ തൂങ്ങും
ഉം ഇപ്പൊറക്കെം വെര്നുണ്ടോ
ഇപ്പൊ ഒർക്കം വര്ണില്ല്യ. ഇഞ്ഞിപ്പോ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെഡി ആയിട്ടുള്ളൂ, ഒന്ന് ഫ്രഷ് ആയിട്ട് കെടന്നാലേ പിന്നെ ഒർക്കം വരുള്ളൂ
ഉം തണുപ്പില്ലേ ടെ
നല്ല തണുപ്പത്ത് കെടന്നൊറങ്ങണേന് നേരത്ത് മീൻകറി വെച്ചിരിക്കേണ്ട അവസ്ഥയാണല്ലോ
പിന്നെന്താ അയ്
ന്ന്ട്ട് എന്ന്ട്ട് രാവിലെ നാല് മണി ക്കെണീറ്റിട്ട് ചായയും കടിം ഇണ്ടാക്കോ ആദ്യം
ഉം
അല്ലേ
ആഹ് ചായ പൊടി
പിന്നെ ചോറു ആ സമയത്ത് നാലുഅഞ്ച് മണിയൊക്കെ ആമ്പേക്കും ചോറ്
ആഹ് ന്ന്ട്ട് ആ അപ്പൊ ചോറും കറിയൊക്കെ രാവിലെത്തന്നെ ഒരുങ്ങുവല്ലോ പിന്നെ പകല് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ